ഹലോ ഏഹ്‌ ആഹ് കേക്കുന്നുണ്ട് ഞാൻ പറയുന്നത് കേക്കേന്നില്ലേ
ആഹ്‌ കേക്കുന്നുണ്ട്
പേര് ഹസീന
ഹസീന എവിടെയ സ്ഥലം
സ്ഥലം കാസർഗോഡ്
കാസർഗോഡ് ഉം കാസർഗോഡ് എനിക്കൊരു ഫ്രണ്ട് ണ്ടായി ഞങ്ങളിവിടെ മഹാരാജാസിൽ പഠിച്ചപ്പോ ഒരു ഫ്രണ്ട് കാസർഗോഡ് ഉണ്ടായി
ആഹ് നിങ്ങളെ സ്ഥലം എവിടെയ
ഞങ്ങ എന്റെ സ്ഥലം എറണാകുളം
അതെയ ആഹ് ആഹ് നീ പഠിക്കയാണോ
അല്ല ഞാൻ ജോ ജോലി ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷം പ്രഗ്നന്റ് ആയതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തതാ നെക്സ്റ്റ് ഇയർ നോക്കുനോള്ളൂ ടീച്ചർ ആയിട്ടാണ് വർക്കെയ്തത് ആഹ് ഇപ്പൊ ഓൺലൈൻ ആയിട്ട് ഇപ്പോഴ് വർക്ക് ചെയ്യുന്നുണ്ട് ടീച്ചിങ് തന്നെ
അതെയ ആഹ് ആഹ് ഏത് ക്ലാസ്സിലേ ഏത് ക്ലാസ്സില്
ഞാൻ വൺ ടു സെവൻ വരെ എടുക്കുന്നുണ്ട് ഒന്ന് മുതൽ ഏഴ്‌ വരെ ആഹ് ആഹ് അതിപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്ന് എൻ ക്ക് അങ്ങനെ വന്നൊരു ഓഫറാണ് അങ്ങനെ പറയ ദുബായിലുള്ള പിള്ളേരാണ് എടുക്കുന്നത് എന്റെ സബ്ജക്ട് അറബിക്കും ആണ്
അറബിക്കാണോ ആഹ് ആഹ്
ഇയാൾ എന്താ ചെയ്യണത് പഠിക്കാ
ഞാൻ ഞാൻ എന്റെ മാരേജ് കഴിഞ്ഞപ്പോഴേക്കും പഠിക്കാൻ കഴിഞ്ഞു
അപ്പൊ എന്തോരം പഠിച്ചു എത്ര എവിടം വരെ പഠിച്ച്
ഹലോ
ആ ഹലോ എന്തോരം പഠിച്ചു?
ഠിച്ചു കഴിഞ്ഞു.
ആഹ് അത് കഴിഞ്ഞ് പിന്നെ പഠിച്ചില്ലേ? ആഹ് മക്കളെക്കെ?
മക്കള് മൂന്ന് പേര്ണ്ട് ആദ്യത്തേത് എരട്ടകുട്ടികള് രണ്ടാമത്തേന് ഒന്നര വയസായി ഉം അല്ല മൂന്നാകുട്ടികള് ഉം ആ
ആ ഓക്കെ എന്റെ മാര്യേ ആ ആ എന്റെ മാരേജ് കഴിഞ്ഞു എനിക്ക് രണ്ട് കുട്ട്യേള്.
അതെയ
ആ ആ ര രണ്ടാങ്കു പിള ആ ആ രണ്ടാംകോ ട്ട്യേളാണ് മൂത്താള് ഇപ്പൊ സെ സ്റ്റാൻഡേഡി പഠിക്കുന്നു. ഇലയാൾക്കും ഒമ്പത് മാസം ആയിട്ടുള്ളൂ.
അതെയാ ആഹ.
ലാരെക്കെണ്ട്? സ്വന്തം വീട്ടിലാരാക്കെയണ്ട്?
സ്വന്തം വീട്ടില് ഉമ്മയും ഉപ്പയും. പിന്നെ ബ്രദേറും സിസ് വേണ്ടത് പിന്നെ ഏഹ് ഞാനിപ്പ ഞാനിപ്പ ഭർത്താവി ഭർത്താവിന്റെ ഏഹ് ആ വാപ്പ മരിച്ചിട്ട് രണ്ട് വർഷായി. ഉമ്മയ്ണ്ട്
ആഹ് പിന്നാരാള്ളത്
എത്ര പെ ആ പെങ്ങന്മാരുള്ളത്?
രണ്ട് രണ്ടാളുണ്ട്
രണ്ടാളെയും കെട്ടിച്ചു ആഹ് ഓക്കെ ഓക്കെ ആഹ് ആഹ് മൂ
ആഹ് മൂതാള് എട്ടന് എട്ടനും എട്ട എന്റെ വൈഫും മക്കളും ഞാനും ആ എൻ്റെ ഭർത്താവ് വിദേശത്ത് പിന്നെ അനിയനും ആ അനിയനും അനിയന്റെ ഭാര്യയും ഒരു ഒരു കുഞ്ഞു ഉണ്ട്
ആഹ് നിങ്ങളെല്ലാരും ഒരുമിച്ചാ താമസിക്കണ
ആഹ ഒരുമിറ്റ് സ
വേറെയില്ലല്ലേ, ഓക്കേ ഓക്കേ ആ അവിടെന്ന് അങ്ങനെ പെട്ടന്നാവൂല. ട്ടലേ
ഇല്ല പെട്ടെന്നായ്ല ന്നാലും നോ ക്ക്ന്ന്ണ്ട്
നോക്ക്ന്ന്ണ്ടല്ലേ ആ ഇവിടാ ആ എന്റെ വീട്ടില് ഉമ്മിച്ചി വാപ്പിച്ചി അനിയത്തി ണ്ട് അനിയത്തീടെ മാര്യേ ര്യേജ് കെയ്ഞ്ഞു ഇത്പോലെ തന്നെ രണ്ട് പെൺമക്കളാണ് ഓൾക്കാെള്ളത് എനിക്ക് രണ്ടാൺ ഞാനാണ് മൂ ത്തത് എനിക്ക് രണ്ട് ആങ്കു അനിയത്തിക്ക് രണ്ട് പെമ്മക്കള് ഞങ്ങള് രണ്ട് പെമ്മക്കളൊള്ളു അവ്ടെ ഹസ്ബന്റിന്റെ വീട്ടില് അവ്ടെ ഉമ്മ വാപ്പ അനിയൻ ഏ ഹസ്ബന്റും അനിയനും മാത്രാെള്ളു അനിയന്റെ മാരേജ്പ്പ കയ്ഞ്ഞ്ട്ട് രൺ ഒലാണ് ഞങ്ങളെപ്പ ട്ട്രയ്റ്റാണ് ഇപ ഒരു വീടെന്നെ രണ്ട് നെല ആയിട്ട് മേലെല് സപ്പ്റേറ്റ ഞങ്ങള് താമസിക്ക്ണത് ഞങ്ങള് മൂത്താള് മ്മ് ആഹ് താഴെ ഉമ്മായും ബാപ്പായും ഉപ്പായും അനിയനും അനിയത്തിയും ആഹ് ആഹ് അങ്ങനെ താമസിക്കണത് മ്മ് പിന്നെ ചോറും കറിയൊക്കെ ആയാ
ആഹ് ചോറും കറിയും എല്ലാം ആയി
ആഹ് കോഴിക്കറി വെച്ചത് ആഹ് ആഹ് ആഹ് ആ അനിയന്റെ വൈഫിനും ചേട്ടന്റെ വൈഫിനൊക്കെ ജോലി ഉണ്ടാ അവരൊക്കെ ജോലിക്ക് പോകണ്ടാ
ഇല്ല അവര് ജോലിക്ക് പോകുന്നില്ല
ജോലിക്ക് പോണില്ല
ഇല്ല ഇല്ല എനിക്ക് ജോലിക്ക് പോണന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കുഞ്ഞു കുറച്ചൊരു കുട്ടിയൊക്കെ ഉണ്ടാവുമ്പോ എങ്ങനെ പോകല്
ആഹ് അതന്നെ ഞാനും ഇപ്പൊ പ്രഗ്നന്റ് ആയപ്പോ ഞാൻ ആഹ് റിസൈൻ ചെയ്തതാണ് അ പിന്നെ അടുത്തോല്ലം ആകുമ്പോ ഈ സെ്റ്റംബർ വരുമ്പോഴേക്കും ആക്ക് ഒരു വയസ്സാകും ഒരു വയസായി കഴിഞ്ഞിട്ട് ആ പിന്നെ അപ്പൊ നെക്സ്റ്റ് ഇയർ ആവുമ്പ ഒന്നരാകും ജൂൺ മെയ് ആവുമ്പക്കും അപ്പേക്കും പോയി തുടങ്ങാ താ
ടീച്ചിങ്ങില്ലല്ലേ
ആ ആ ടീസി
ആ ഇപ്പൊ ഏത് ക്ലാസ്സിലേക്ക എടുക്കുന്നത് ഓൺലൈനായിട്ട്
ഓൺലൈനായിട്ട് ഇപ്പ തേർഡ് സ്റ്റാൻഡേർഡ് ഉണ്ട് സ്റ്റാൻഡേർഡ് ഉണ്ട് സെവൻ സ്റ്റാ സ്റ്റാൻഡേർഡ് എടുക്കുന്നുണ്ട്
അതെയാ അതെ ഏഹ് പോയിട്ട് എടുക്ക
അത് നമുക്ക് ടൈം അവരുടെ ടൈമിന് അനുസരിച്ചാണ് അതായത് ദുബായിലെ ടൈം ഒന്നര മണിക്കൂർ വ്യത്യാസമുണ്ടല്ലോ ഇവിടുത്തെ ടൈം ആയിട്ട് അപ്പൊ അവരുടെ ആ ടൈമിന ശേഷം നമ്മള് ഇവിടെ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത് അത് മണിക്കൂറുകൾ ഒരു ഒരു മണിക്കൂർ വെച്ചിട്ട് എടുക്കണത് ഉ അതെല്ലാ ദിവസവും ഇല്ല ചെപ്പോ ഒരു കുട്ടിക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം അവര് പറയുന്നതനുസരിച്ചാണ് അവര് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അറിയിക്കും അപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റിറ്റ്യൂട്ടുള ആളുകള് നമ്മളെ വിളിക്കും സെറ്റ്
ഉം ഉ അതെ ആ അ അങ്ങനെ അ ആ ഒന്നും കേൾക്കാൻ മേല ആ അ ഇതെ എടുക്കാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് ഓൺലൈൻനിൽ
ഓൺലൈനിൽ എനക്ക്ന്ന് പറഞ്ഞ് കഴിഞ്ഞാൾ ഞാൻ ഓഫ്ലൈനിൽന്നപ്പോ വർക്ക് ചെയ്തൊണ്ടിരുന്നപ്പോ കൊറോണ വന്നല്ലോ അപ്പൊ ആ സമയത്തൊക്കെ ഓൺലൈൻ ആയിരുന്നല്ലോ ക്കേത് അപ്പൊ അങ്ങനെ എടുത്ത് പരിജൊള്ളാ ണം എനിക്ക് വല്യ പെൻഷനും കാര്യങ്ങളും ഇല്ല ഓൺലൈനിൽ നമ്മുക്ക് എടുക്കാൻ പറ്റും റേഞ്ചും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ആയിട്ട് പിന്നെ നമ്മൊളൊരു ബോഡിന്റെ ഇ പ്പ ആപ്പക്കെണ്ട് അതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാല് നമ്മുക്ക് സിമ്പിൾ ആയിട്ട് പഠിപ്പിക്കാം
അതെയ ടി ടി സി പഠിച്ചത് പ്ലസ് ടു കഴിഞ്ഞിട്ടാ ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞിട്ടാ
ഞാൻ ഞാൻ അഫ്ലാലാണ് പഠിച്ചത് അഞ്ച് വർഷം കോഴ്സ് ഉണ്ട് അഫ്ലല്ല അറബിക് ആ അത് പഠിച്ച് കഴിഞ്ഞിട്ട് പ്പ ഞാൻ പി പി ടി ടി സിക്ക് പോയി ടി ടി സിയുടെ കോഴ്സ് അത് ഓൺലൈനായിട്ടാണ് ചെയ്തത് ഇപ്പ എം എ ഡൂയിംങ് ചെ എം എ ചെയ്തൊണ്ടിരിക്കുകയാ
അതെയാ ഓൺലൈനിൽ തന്നെ
ഓൺലൈനിൽ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ
അതെയാ ആഹ് ആ
പിന്നീനെ കെ ടെറ്റൊക്കെ ക്ഷ വരുമ്പോ എ ആ എഴുതുന്നുണ്ട് കിട്ട ട്ടുന്നില്ല കിട്ടണവരെ എഴുതിക്കൊണ്ടിരിക്കും ഇങ്ങനാ
രണ്ടായിരത്തി ഇരുപത്തെട്ട് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് കേറ്റെറ്റ് നിർബന്ധായിട്ടും എടുക്കണോല്ലോ ടീച്ചി ഇങ് ഫിൽഡിലുള്ള വർക്കെല്ലാവർക്കും കെ ടെറ്റ് നിർബന്ധാക്കി ഐബെസ്സാറ് കരയും ആഹ് കെ ടെറ്റ് നിർബന്ധായിട്ടാണാ കെ ടെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഗവൺമെന്റില് ഇപ്പ ഏ ഡെയിലി വേജസിന് നമുക്ക് കേറാം അഫ്ലയല് മാത്രം മതി വേറെ ഹയർ ക്വാളിഫിക്കെ ആ അഫ്ളേലും വേണം കെ ടെറ്റ് റ്റും വേണം കെ ടെറ്റ് ണ്ടെങ്കിൽ നമുക്ക് ഗവൺമെന്റില് ഡെയിലി വേജസ് കെ ടെറ്റ് നിർബന്ധമാണ് ആഹ് ആഹ് അതാണ് ഇപ്പ സ് ലിസ്റ്റിലുള്ളവരും കെ ടെറ്റ് എഴുതണം പണ്ട ക്ക് സർവീസില് കേറ്കാ കറൻ്റല്ല ബി എഡ് ഒക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഗവൺമെന്റ് ജോലി പി എസ് സി എ കേറിയവരണ്ടല്ലോ പക്ഷെ അവർക്കും ഇപ്പൊ കെ ടെറ്റ് നിർബന്ധാക്കിയിട്ടുണ്ട് അവർക്കും കേട്ടിട്ട് നിർബന്ധാ അല്ലെങ്കിൽ അവരുടെ ജോലി പോവുകേം കേട്ടിട്ടില്ലിങ്ങിനെ ഗവൺമെന്റില് ആ ഗവൺമെൻ ആ ജോലി നോ മക്കളിപ്പ എത്രേലാ പഠിക്കണേ ആ ആദ്യത്തെ മക്കള് ആഹ്
റ്റേ കുട്ടികള് അഞ്ചാം ക്ലാസ്സില്
ജാസ് ആ ആ എങ്ങനെയുണ്ട് ടിൻ സായിട്ട് ഓ എങ്ങനേ പോണത് കൊഴപ്പോന്നും ഇല്ലല്ലാ ആ ആണല്ലേ അല്ലെ ഒരാൾ ഒരു ഭയങ്കര ആക്ടീവ് ആയിരിക്കു രാള് ഒരു പമ്മിയ ടൈപ്പ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ആ ഇത്താക്കാട മോളുടെ മോൾക്ക് ഇങ്ങനെ ടിൻസ് ട്ടാണ് കുട്ടികളാവാണ്ടിരുന്നിട്ട് ഇങ്ങനെ ഉം ഡോ കണ്ടിട്ടായതാണ് അപ്പൊ ആളെ എപ്പോഴും പറയണേ ക്ക ഒരാൾ ഭയങ്കര ആക്റ്റിവാണ് തായ എല്ലാരു രോടും ഭയങ്കരമായിട്ട് മിംഗിൾ ചെയ്ത് നല്ല അടിപൊളിയായി സംസാരിച്ചു അങ്ങനെ ഇന്നാള് ഇന്നാളന്നൊന്നും ഇല്ല എല്ലാ കാരണംവരോടൊക്കെ സംസാരിക്കും ഒരാള് ഒരാള് പമ്മി ദേ മാരോട്ത്തും പോകൂല അവരടുത്തന്നെ മാത്രം അങ്ങനെ
ആ അങ്ങനെയാണ് ര ആ അങ്ങനന്നെ രണ്ടാ പക്ഷെ അവര് രണ്ടുപേരും നല്ല ല്ല അടിപിടി ആ നല്ലോണം ആയിട്ടുണ്ടാവും
ക്കും ത്തായാലങ്ങനാ ക്കട്ടെ നമ്മള് ഇങ്ങനെ ഇതാക്കി സംസാരിപ്പിച്ച് പിള്ളേരെ ആ ക്ടീവാക്കണം.
ആ അതന്നെ
പോയപ്പമ്മി പോയത് തന്നെ ണ്
അ അതെ അത് ശരിയന്നെ
എൻ്റെ അനിയ ത്തീടെ മോള് ഭയങ്കര ആക്ടീവാ അയ്യോ ഭയങ്കരായിട്ട് സം കാര്യം ഭയങ്കരായി ട്ട് എതിർത്ത് നിക്കാൻ പറ്റൂല അതായത് അവള് പറനേഞ്ഞാ അത് അവള് പിടിച്ചു എന്ത് എന്തെങ്കിലും തെറ്റ് ചെയ്ത് ണ്ട് ണ്ടെങ്കില് തല്ലൂന്നുള്ള പേടിയാ അങ്ങനത്തെ ഇതൊന്നൂല്ല. എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ എന്ന മട്ടാണ്. അങ്ങനെയാണ് ആൾക്ക്. ആ പക്ഷെ എന്റെ മോന് ഭയങ്കര പേടിയാണ് ചെയ്യോ അത് ചെയ്ത ചെയ്താ ഭയങ്കര ഉമ്മി തല്ലോ ഉമ്മി അങ്ങനെ അങ്ങനെ പറയും. അങ്ങനെയാണ്. അത് ഭയങ്കര ആക്റ്റീവാണ്. അല്ല പ്രയാസാണ് ആ ആ പിന്നെ ചോറു തിന്ന എത്ര മണിക്കാ കഴിക്കണേ
അവര് ഒന്നര രണ്ട് മണിക്ക് ഒന്റെ ള്ളില് കഴി
കഴിക്കു അല്ലേ ആ മക്കള് വരുമ്പോ എത്രണിയാവും
ഓർ വരുമ്പോം നാലുമണി
നാലു മണിയാവും. സ്കൂൾ ബസിനാണോ വരുന്നത്? ഏ
ആ സ്കൂൾ ബസ്
സ്കൂൾ ബസ് അപ്പ മദർ സേലതാക്കിട്ട്ണ്ടാ
ഏ മദ്രസ എ എൻ്റെ വീടിന്റെ അടുത്തന്നെ അവർക്ക് രാവിലെയില്ല. വൈന്നേരം
വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ട് മദർസ സെ പോകും
മദ്രസേൽ പോകും മ്മ് ആറര ആവുമ്പോ മദ്രസ വിടും മ്മ് ആഹ് വന്നിട്ട് സ്കൂളിലെ പഠിച്ചിട്ട് അവര് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങും റങ്ങും പിറ്റെ പിറ്റേസം രാവിലെ എണിക്കും
ഇത് തന്നെയാണ് ആവർത്തി റിപ്പിറ്റേഷന് ആണ് ഇത് തന്നെയാണ് എല്ലാ ഇതും ഇപ്പൊ എന്റെ വീട്ടിലായത് കൊണ്ട് ഞാൻ രണ്ടര മൂന്ന് ആ സമയത്തൊക്കെ ഫുഡ് കഴിക്കണത് കൊറെ നേരം വെറുതെ ഇരുന്ന് ഉറങ്ങി നമ്മുടെ വീട്ടിൽ വരുമ്പോളല്ലെ നമുക്ക് സ്വാത
ച്ചത്
അഫ്‌ലുല്ലമ ഇവിടെ ദാറുൽ ലും അറബിക്ക് കോളേജില്
ദാറുൽ
പുല്ലേപാടി എറണകുളത്തന്നെ
ആഹ് ആഹ്
ആഹ് അവിടെയാണ് പഠിച്ചത് അറബിക് കോ കോളേജില് ആഹ്
അതെയാ
ആഹ്
അത് ഫുള്ള് കവറ് ആക്കിട്ട് കണ്ണൊക്കെ ഇട്ടിട്ട് ഹിജാബൊക്കെ അങ്ങനെയല്ലെ യൂണിഫോം അഫ്ലല്
ഞങ്ങക്ക് അങ്ങനെയന്നണ്ടായില്ല ഞങ്ങക്ക് പറദെയും സാധാ ഒരു മസ്ത പോലെ ഇതായിരുന്നു ഹിജാബ് ഇന്ന് ഇട്ണൊന്ന്ല്ല ഇക്കാബ്ന്ന്ടണോന്നൊന്നും നിർബന്ധം ഉണ്ടായിരുന്നില്ല
മ്മ് അല്ല ച്ചാധാരണ അസ്ലല ലുലൂമ പഠിക്കുന്നവർ എഹ് റഅങ്ങനെയുള്ള യൂണിഫോമാണ് ഞാൻ കണ്ടിട്ടുള്ളത്
എല്ലാ അത് അത് ഇപ്പ നമ്മ ഇതില് പല ഇതണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ അതായിരിക്കുവോളൂട്ടാ ഇൻക്കറിൽ ഞങ്ങൾക്ക് അങ്ങനൊന്നുണ്ടായിര്ന്നില്ല ഞങ ഇതെ ക്ക് പിന്നെ ക്ക നെക്കാബി ഇട്ന്നവരണ്ട്ട്ണ്ടാ ഏഹ് ഞങ്ങൾക്ക് നെക്കാബിഇടുന്ന ഞ ക്ക്ഞങ്ങൾ പഠിക്ക്ന്ന സ്ഥലത്ത് ഇടുന്നവർക്ക് ഇടാം ഇടാണ്ട വർക്ക് ഇടണ്ട അങ്ങനത്തെ നവൺമെന്റ്ണ്ട് നിർബന്ധമായിട്ടും അത് അഞ്ചു വർഷത്തെ കോഴ്സ് ആഹ് ആഹ് ആഹ് ആ അഞ്ച് വർഷം ഞാൻ കംപ്ലീറ്റ് ആയതാ
ട്ടാണോ മാരേജ് ആയത്
ആ അത് കഴഞ്ഞിട്ടാ മാരേജ് ആയത് ആ ആ രണ്ടായിരത്തി പതിനാറിൽ. താണ് കല്ല
അ അങ്ങനെ എൻ്റെ രണ്ടായിരത്തി പതിമൂന്നില്.
പതിമൂന്നിലാ ആ പതിമൂന്നിലാത് ആ ആ
ആ ഹ് ഹ്
പിന്നെ വേറെ എന്താ വിശേഷം അന്ന ഹസ്ബൻഡ് എപ്പഴാന്നത് എൻ്റെ വീട്ടില ഇപ്പ നിക്ക്ണത് ഇപ്പൊ ഞാൻ ശനിയാഴ്ച വെള്ളിയാഴ്ച വന്നതാ ഒരാഴ്ച നിന്നിട്ടേ പോകുള്ളൂ.
അതെയാ അടുത്തന്നെ വീട്.